ഹലോ
ആഹ് ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു
ആഹ് സുഖാവാട്ടി
ആണോ ഇവിടെ മൂടിക്കെട്ട് നിക്ക ഇന്ന് മഴ പെയ്തിട്ടില്ല
ആഹ് ഇവിടെ ഇവിടെ ഇത്രേം നേരം നല്ല ക്ലയ് ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ പോണതേ ഉള്ളൂ കുട്ടികള് ട്യൂഷന് പോയിരിക്കുന്നു ഇപ്പ വരും എന്നിട്ടേ ചായ ഇടുന്നുള്ളൂ
ആഹ് വെല്യ കുട്ട്യേളാ വല്യേ കുട്ടിയേളാ കുട്ടിക്കത്ര
ആഹ് ഒരാള് അഞ്ചില് ഒരാള് മൂന്നില്
ആഹ് എന്റെ മോന് മൂന്ന്
ഒരാള് അഞ്ചാം ക്ലാസ്സിലും ഒരാള് മൂന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലാണോ ഒരു മോനേ ഒള്ളോ
അഹ് ആഹ് ഒരാളേ ഉള്ളൂ
ആഹ്
അവനിന്ന് ശനിയാഴ്ച ആയത് കൊണ്ട് അവധി കിട്ടിയോണ്ട് സൈക്കിള് ചവിട്ടി ഇങ്ങനെ നടക്ക
ആഹ് ഇന്ന് ശനിയാഴ്ചായോണ്ട് കുട്ടികൾക്കാർക്കും പോവണ്ടാലോ
ആഹ് ഉം അവടെ
വരും
ആഹ് അടുത്തന്നെയാണോ പോണത്
ആഹ് തൊട്ടപ്പറത്തെ വീട്ടിലാണ് ട്യൂഷൻ
ആഹ് ആഹ് ആഹ് ആഹ് തൊട്ട് അടുത്തായോണ്ട് പെട്ടെന്ന് ഇല്ല ഞാൻ ചായ ഉണ്ടാക്കിയില്ല ഇന്ന് ചേട്ടായൂടൊന്ന് പണിക്ക് പോയി ആളില്ലാത്ത്പ്പൊ വെറുതൊന്ന് ഞാൻ കൂടെ പോയിരുന്നു അപ്പൊ കൊറച്ചു മുന്നേ ചോറുണ്ടതേയുള്ളൂ രണ്ടര
ആഹ് ആഹ് അതെ ആഹ്
ആഹ് അപ്പൊ ഇനീ ചായ കൊറച്ച് കഴിഞ്ഞിട്ട്
ഇടുന്നുള്ളു ഉം
അല്ലേ അവൻ എപ്പഴും ചായ ചോയിക്കണ അവനിന്ന് ചായ ചോദിച്ചിട്ടില്ല അത്കൊണ്ട് ഞാൻ ഇണ്ടാക്കിട്ടില്ല അവന്റെ ചോറിനേക്കാളിലും ചായ വേണ്ടത്
ആഹ് ഇഷ്ടാണ് ചായല്ലേ ഇവിടെ രണ്ടുപേരും ചായ കുടിക്കില്ല
ആഹ് ഇവിടെ ഭയങ്കര ഇഷ്ടാണ്
ആഹ് ഇവിടെ ചായ വേണ്ട രണ്ടു പേർക്കും ഞാൻ പാലാണ് എടുത്ത് വെക്കുന്നേ അന്നേരം പാല് കുടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാ എളേ മോൻ കുടിക്കും മോക്ക് പാലും കുടിക്കത്തില്ല
ആഹ് ആഹ് ഇവന് അങ്ങനെ പാൽ ചായയായിട്ടേ കുടിക്കുള്ളൂ പാല് കുടിക്കത്തില്ല
ആഹ്
ഉം
ആഹ് കുട്ടി കുട്ടികൾക്കൊക്കെ ഓരോത്തര ആഹ് അതെ ഓരോരോ ഇഷ്ടങ്ങള്
ആഹ് അവനിങ്ങനെ ടി വി കണ്ടോണ്ടിരിക്ക്മ്പ പണ്ടമ്മ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഇങ്ങനെ എക്കെടക്ക് കാ പ്പിട്ക്ക അമ്മച്ചിക്ക് ചോറ്ന്നാൻ മടിയാണേ അപ്പഇവനും കൊട്ക്കുവായിര്ന്നു അപ്പ അത്കൊണ്ട് അവനെടക്കെടയ്ക്ക് ചായ വേണം
അഹ്
ആഹ്
അപ്പൊ വീട്ടില് പാല് സ്റ്റോക്ക് വെച്ചേക്കണല്ലോ
ആഹ് ഞാൻ പറിം അങ്ങനെ ചോ ചായ കുടിച്ചാ തന്നെ അവന് വെശക്കത്തില്ല അങ്ങോട്ട് ചോറ്ന്നാൻ ഭയങ്കര മടിയാണേ
ആഹ്
ഞാനങ്ങോണ്ട് ചായ രാവിലെം വൈന്നേരം മാത്രേ കൊടു
കൊട്ക്കൊള്ളു ആഹ്
ആഹ് എപ്പഴും കൊട്ക്കത്തൊന്നുല്ല അവനിങ്ങനെ ചോയ്ച്ചോണ്ടിരിക്കും എന്നിട്ട് പറയും എന്റെ അമ്മച്ചയാര്ന്നെ ഇപ്പ തന്നേനേന്ന് പറയും
ഞാൻ പറയും നീ അമ്മച്ചീടട്ത്ത് പോയി ചോയ്ച്ചോളാൻ
അമ്മച്ചി ആഹ് എന്താ അമ്മയാണോ?
അത് ചേട്ടായിടെ അമ്മ ചെ അവര് അമ്മച്ചീന്നാ വിളിക്ക
ആഹ് അതെ ആ ഞങ്ങള് അമ്മൂമാന്ന് പറയുന്നോണ്ട് ഞാന് അമ്മച്ചീന്ന് വിചാരിച്ചപ്പൊ ആരായിരിക്കുംന്ന് ചിന്തിച്ചു
ആഹ് ചേട്ടായിടെ അമ്മ ഞാനെന്റെ അമ്മേനെ അമ്മ അമ്മ എന്നാ വിളിക്ക ഇവര് അമ്മച്ചി അമ്മ ച്ചീന്നാ വിളിക്ക ആഹ് ആഹ് ഉം ആ അമ്മൂമ്മ ഉം എന്ത് എന്ത് തറവാട്ടി തന്നെയാ?
ആഹ് ഞാൻ ഞങ്ങള് തറവാട്ടില ഹസ്ബൻറിന്റെ വീട്ടില് അച്ഛനും അമ്മയുണ്ട് കൂടെ ആഹ് അമ്മൂമ്മാന്നാ കുട്ടികളൊക്കെ വിളിക്കുന്നേ
ആഹ് ഞങ്ങള് മാറി താമസിക്ക്ന്നെ അവനിങ്ങനെ അവധി കിട്ടുമ്പൊ അങ്ങോട്ടങ്ങോട്ട് പോകും
പോകും ആഹ്
ആഹ് ഉം എപ്പഴും അവിടെ പോയി കാണണം അവ്ടെ ടി. വി കാണാന് അവിടെ വൈഫൈയുണ്ട് വൈഫൈയിട്ട് അവനിഷ്‌ട്ടവുള്ള ഗെയിം ഒക്കെ കാണാൻ വേണ്ടി എ
കാണാൻ വേണ്ടി ആഹ് അല്ലെങ്കിലും ഈ അമ്മൂമാരോടൊക്കെ കുട്ടികൾക്കൊരു പ്രത്യേക സ്നേഹാണല്ലോ?
ആഹ് ആഹ് പിന്നെ എന്ത് കിട്ടിയാലും അമ്മച്ചീനെ അപ്പം വിളിച്ച് പറയണം സമ്മാനം കിട്ടിയാലും എന്തുണ്ടേലും അപ്പം വിളിച്ച് പറയും
ആഹ്
അങ്ങനെ ഭയങ്കര അമ്മ ച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാ പപ്പയുണ്ടായിര്ന്നു പപ്പ കഴിഞ്ഞ രണ്ട് വർഷാവുന്നു മരിച്ചിട്ട് അങ്ങനെ പപ്പയായിട്ടും ഭയങ്കര ഇതായിര്ന്നു ഉം ഉം
ഇവിടെ പിന്നെ ഇവിടെ അമ്മ അച്ഛനൊക്കെ അട്ത്തുള്ളതോണ്ട് ഞങ്ങടെ എന്റെ അമ്മയാണ് കൂട്തലും വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ആഹ് ഇവിടെ കുട്ടികള് അങ്ങോട്ട് വിളിക്കും
ആഹ് ഇത് ഞങ്ങള് ഞാനും ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാ അപ്പ ചേച്ചി അനിയ ത്തിം കൂടെ വീഡിയോ കോള് വിളിക്കും വൈന്നേരം അങ്ങനെ ഞങ്ങള് സംസാരിക്കും ഉം
ഞങ്ങള് എനിക്ക് എനിക്കൊര് അനിയത്തിയാണ് അവളിപ്പയെ ഇവടെ സ്ഥലത്തില്ല അവള് യു പി
ആഹ് ആഹ് യു. പിയിലാ ആഹ് ഞങ്ങള് മൂന്ന് പെൺകുട്ടിയളാ ബ്രദേഴ്സ് അങ്ങനെ ചേട്ടന്മാര് അങ്ങനൊന്നുല്ല?
അടുപ്പിച്ച് വരും
ആഹ് ആഹ് വന്നിട്ട് കൊറേ ആയോ?
ആഹ് വന്നിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പോവാന ഇപ്പം സെവൻ മൻന്ത്സായി
ആഹ് ആഹ് ഫസ്റ്റ്ത്തേയാ?
അല്ലല്ല സെക്കൻഡ് മൂത്ത കുട്ടിക്ക് രണ്ട് വയസ്സേയൊള്ളു
ആഹ് ആഹ്
ആഹ് പിന്നെ ഇനി ഇപ്പൊ പറയ്ണത് ആഹ് കുട്ടികള് കുട്ടി വളരെ ചെറുതാണ് അന്നേരം പിന്നെ അവിടെ കൊണ്ടു പോയി അടുത്ത എളയാളുടെയും കൂടി ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്കവിടെ പോയി മൂത്താളെ അവിടെ ചേർത്ത് പഠിപ്പിക്കാനാ
ആഹ് ആഹ്
അങ്ങനെ അല്ലെങ്കി പിന്നെ അവിടെ ആളെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വരണ്ടേ പഠിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ എടയ്ക്ക് അതുകൊണ്ട് അവര് അങ്ങനെ
ആഹ് കുട്ടികൾക്ക ഒള്ളത് നല്ല രസവാ ഇവിടെ ഇവൻ ഒറ്റയ്ക്ക് ഉള്ളതോണ്ട് എനിക്കങ്ങ് വഴ വഴക്കാണ് എന്റെ കൂടാണ് ഏത് നേരവും ഒരു പണി ചെയ്യാനും സമ്മയ്ക്കത്തില്ല അമ്മ എന്റെ കൂടെ കളിക്കാൻ വാ എന്നും പറഞ്ഞിട്ട്
ഉം
അടുത്തടുത്ത് അടുത്ത വീട്ടില് ചെറിയ പിള്ളാരാണേ അപ്പൊ അങ്ങോട്ടൊന്നും അങ്ങനെ പോകത്തൂല്ല
ആഹ്
വീട്ടി തന്നെയാ എപ്പഴും
അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോടാ പണ്ടന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെല്ലാം പോവും കളിക്കാനും കു ട്ടികളൊക്കെയായിട്ട് ആഹ് എത്ര കുട്ടികൾ എത്ര പേരാ നമ്മള് ഒരു ദിവസം ഉണ്ടെങ്കി നമ്മൾ ഒരിടത്തോട്ട് പോകും
അത് നമ്മുടെ അടുത്തുണ്ടാവും
എല്ലാ കുട്ടികളും ഒരുമിച്ച് കളിക്കും ഇപ്പ നമ്മള അടുത്തുള്ളവര് പോലും ഒരുമിച്ച് കളിക്കത്തില്ല എല്ലാർക്കും മാറ്റം നമ്മക്കും വിടാനും മടിയാണ് അത് വേറൊരു അത്
ആഹ് അതെ ഇപ്പൊ പിന്നെ പുള്ളാർക്ക് കളിക്കുവൊന്നും വേ
ആഹ് ഫോണ് മതിയല്ലോ ഫോണ് കാണുവോ പിള്ളാര്
പിള്ളേർക്ക് ചെയ്യാൻ പോകവാ അല്ല ഇങ്ങന ഒരു ഫോൺ ഉണ്ടെങ്കി പിന്ന
ആഹ് ആഹ് എന്റെ മോനും ഫോണി ഗെയിമുകളി ഇപ്പൊ ഞാനിങ്ങനെ ഫോൺ വിളിക്ക എനിക്ക് ഫോൺ ആഹ് ഒരു കുപ്പി അവിടെ ഗ്ലാസ് പൊട്ടിച്ചു ആഹ് എനിക്കറിയാം എന്നത് പൊട്ടി ആഹ് ഹലോ
ആഹ് എടക്ക് കേക്ക് ആഹ്
ആഹ് അവന് ഒരു ഗ്ലാസ് ഇപ്പ താഴട്ട് പൊട്ടിച്ചേക്കുവാണേ
ആഹ് ഫോണിന്റെ
അല്ല അവൻ വെള്ളം കുടിക്കാൻ കുപ്പി ഗ്ലാസ് എടു
കുപ്പി ഗ്ലാസ് താഴെയിട്ട് പൊട്ടിച്ചോ ആഹ്
ഉം ആഹ് പറഞ്ഞാ പറയും ഞാ അമ്മ ഇങ്ങനെ ആയിരുന്നുന്ന് പറയും അമ്മേം ചെറുപ്പത്തിൽ ഇങ്ങനെയാരുന്നെന്നും പറഞ്ഞ് അപ്പ ന്യായം കൊണ്ട് വരും ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അമ്മയും ചെറുത്തിൽ ഇങ്ങനെയായിരുന്നുന്നും പറഞ്ഞ് അപ്പ ന്യായം കൊണ്ട് വരും
ആഹ്
ഫോൺ കാണുന്ന കാര്യം പറഞ്ഞാലും പറയും അമ്മേം ചെറുപ്പത്തിൽ ഫോൺ കാണും ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഫോണില്ലന്ന് പറയും ജമ്മുണ്ട സമ്മതിക്കില്ല അവൻ ആഹ്
ഇപ്പോഴത്തെ കുട്ടികളല്ലേ നമ്മുക്കൊന്നും പറയാൻ പറ്റില്ല എന്തും നമ്മൾ പറഞ്ഞാല് അവർക്ക് ഓരോ ക
ആഹ് അപ്പത്തേക്കും മറുപടി ഉണ്ടല്ലോ അവർക്ക് നമ്മെ പ്രതീക്ഷിക്കാ ക്കത്ത മറുപടിയൊക്കെയാ വരിക
നമുക്ക് തന്നെ ആ സമയം ചെലപ്പോ അത്ഭുതം തോന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കുമോന്ന് ഓർത്തിട്ട്
നമുക്ക് എന്താ പറയണ്ടേ നമ്മള് ഇത് സ്ന്തം വിട്ട് നിക്കും ആഹ് മക്കൾ വരാൻ ആറ് മണി വരെ ട്യൂഷൻ
ആഹ് ഹലോ
ആറ് മണി വരെ ട്യൂഷൻ കേക്കുന്നുണ്ടോ
ഹലോ
കേക്കുന്നുണ്ടോ
ഹലോ
കേക്കുന്നല്ലേ ആഹ് ഇവിടെ ഭയങ്കര കാറ്റ്
ആഹ് ഇവിടെപ്പോ മഴ തോന്നു ഇനി മഴായിരിക്കും
ആഹ് ഇവിടെ ഭയങ്കര കാറ്റ മം കാറ്റ് വീശിക്കൊണ്ടിരിക്ക
ആഹ്
ജനലൽ ഒക്കെ വന്ന് അടിക്കുകയാണ് കാറ്റത്ത് ആഹ് രാത്രിക്ക്‌ മഴ തോന്നണ് അകലൊക്കെ നിന്നിലെ ആഹ് ഇന്നലെ നാ ഇന്നലെ നാ ഇന്നലെ നല്ല മഴയർന്നു
ആഹ് ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയില്ലായിരുന്നു പക്ഷെ രാവിലെ നല്ല മഴയായിരുന്നു.
ഇവിടെ രാവിലെ പെരും വെയിൽ ഇന്നലെ പകല് നല്ല മഴയുണ്ടായിരുന്നു ഒരു ഉച്ച വരെ പിന്നെ പെയ്തില്ല ആഹ്
ആഹ് നല്ല വെയിലായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് കുറച് സമയം.
ആഹ് അവിടയൊക്കെ സാധനംമൊക്കെ വാങ്ങാൻ പുറത്തു പോണോ അതൊ അടുത്തടുത്തണ്ടോ?
ആഹ് പാല് ഹസ്ബനന്റ് മേടിച്ചു കൊണ്ട് വരും തല ദിവസം
ആഹ്
ആഹ് തലേദിവസം വേ അല്ലല്ല കവറ്പാല ഞങ്ങള് മേടിക്കുന്ന ഇവിടുത്തെ അമ്മക്ക് പശുവിന്റെ പാല് ചായ കുടിക്കത്തില്ല. ആഹ് ഇവിടുത്തെ അമ്മ പശുവിന്റെ പാല് ചായട്ടാൽ കുടിക്കില്ല പക്ഷെ ഞനന്നേരം ചോയക്കില്ല കവർ പലും പശു
പൊടികലക്കി കുടിക്ക ആഹ് ആഹ്
പക്ഷെ കവർ പാലില് ചായ കുടിക്കും പക്ഷെ നമ്മള് വീട്ടിന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
നമുക്ക് പ അങ്ങനെ വേടിക്കുന്നത് ഒരു ടേസ്റ്റ് ഇല്ല
ആഹ് ആഹ് എന്റെ ആന്റീം കുടിക്കത്തില്ല ആന്റ്റി ഇങ്ങനെ പണ്ട് പശുന്റെ കറന്നപ്പൊ പഴുപ്പ് കണ്ടുന്ന് പറഞ് ആന്റി പാല് കുടിക്കത്തില്ല
പാല് കുടിക്കത്തില്ല ആഹ് ചിലരൊക്കെ അങ്ങനെയാ
ആഹ് പണ്ട് അമ്മേന്റെ വീട്ടിൽ പ പശു പശു ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കണ്ടൂന്നും പറഞ്ഞിട്ട്
ആഹ്
ഹ
ആഹ് അല്ലെങ്കി ശെരിയടാ ഞാൻ പിന്നെ വിളിക്കാവേ ആഹ്